ഹലോ
കെൽക്കമോ സാർ
കിട്ട കിട്ടി കിട്ടി അ നല്ല ലേഖ ഇണ്ട് ഈ സാധനല്ലേ
എടത്തന്നല ഉ
പണിക്കണ്ട വേണം പിന്നെ പുള്ള് വക്കുമ്പോ
പിന്നെ ഏകദേശംന്നൊരു എന്നാ കൊടുക്കണ്ട പടുമാടെ
ഇതുവരെ വല്യ മഴ പെയ്
ആഹ് ബടിയങ്ങ പിന്നെ ഇവിടെ രാവിലെ രാവിലെ ഒ നീക്ക്മ്പല്ലേ മ അപ്പൊ കൊറച്ച് പണികള് പുറത്ത്ക്കുന്നുണ്ട് ഇങ്ങനെ വെറുതെയിരിക്കാതടാ ഞാൻ ഇന്നലെ
മഴ അടുത്തതോടെ വർക്കൊന്ന് ഈ മഴ എന്ന് തോന്ന് കിട്ടും
ഞാൻ ഇന്നല കരുതി ഇന്നലേണ് പറഞ്ഞതി കരുതി കുറച്ചീസം പണിക്കേന്റെ ഓരിയാണ്ന്ന് ഇപ്പ വെറുതെ ഇരിക്കുന്ന അങ്ങനെയിരിക്ക ആക്കണ്ട ഇന്നിപ്പോ കൊഴപോന്നില്ല ഇന്നിപ്പോ രണ്ടീസം ഫുൾ വർക്ക്ണ്ടാര്ന്നോ അതേമാതിരി പിന്നൊരു ഗ്യാസ് ു പട്ടുന്നോട്പ്പ കെട്ടിക്കണം എന്നാലും വല്യ വർക്കില്ല എന്നാലും അവർക്ക് ഉണ്ട്
ഒര്കണ്ടിച്ചലെ
അ ആ അതി നീ പറഞ്ഞെ മഴ പെയ്തേന്റതാ
അയ്ലെ വേൾഡ് കപ്പ്ന്റെ സ്റ്റാർട്ടിങ്ങായതോണ്ടെ കൊർച്
ഉം ടീവ്ടെ വർക്ക്വായ്ര്ന്നില്ലെ എടക്ക്
ടീവിന്റെ വർക്ക് ഇന്നൊരു ടീവി വാന്ന്ക്ക്ണു അല്ലാതെ പ്പ മ്മള് മറ്റേ സാധാ ടീവി അപ്പാമ്മി അപ്പാമ്മി ചോയച്ച്ര്ന്നു ആൾക്കാരെ
ഉം
ഞങ്ങള്ട്ക്ക്ണ്ല്ലാന്ന് പർഞ്ഞാണ്ട്
ഞാന് ഇന്നലെ സാധാ ടീമ് മറ്റേ പി കേറ്റിയൊരു ടി വിയേ ഇന്നലെ കൊറേ കുറേ കഴിഞ്ഞിട്ടാണ് കിക്കി ഒരു ഓഡിയോ കംപ്ലയിന്റ് തീർത്തൊട്ത്തു
ഉം ഉം ഞാനയിഞ്ഞേ ഞാനയിഞ്ഞേ വയറ് വിട്ട്ട്ടാണ്റഞ്ഞാലും ഞറായി അയിന്റെത് അതാണ്പ്പോ കണ്ടീഷൻ ഉം
ഇതിനെക്കൊണ്ട് ഞാ അത് ഇല്ലടാ അത് ഞാന് അത് കുറെ ഒര് ഏകദേശം ഒന്നര കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ചിറ്റ്മാറ്റി കൊട്ത്ത്ട്ടോ മറ്റേ ഷാർപ്പിന്റെ ടി വി ആണത് പിന്നെ ഇങ്ങനെ അത് ആ വന്നത് എങ്ങനെയന്നറിയോ പോരവറക്കുള്ള ടൈമിലെ വന്നത് ന ഇത് അതിന് ഞാ കൊട് ഇപ്പൊ പുടിച്ചും വരാനെറ്ഞ്ഞ്ട്ടും മൂപ്പരോവ്ടെ ഇന്നേ തന്നെ കാത്ത് നിക്കാ
ഉം
ഞ്ഞ്ട്ടിന്നേ നാ ഇന്നലേജ്ജ് കഴിഞ്ഞു ലെ കറണ്ട്ണ്ടാവില്ലടാ പെരേല് അങ്ങനെ നോക്കുമ്പോ അതന്നെ വർക്കയിച്ചിട്ട് എനർവ്യൂ ചെയ്തോട്ത്തു ഡ്രൈയ്യ്ന്നേ ഐസി ഡ്രൈ ആയതാ
ആ ഒക്കെ
ന്നോന്നയിച്ച് നോക്കിയതുല്ലാ ഞാന് ഇങ്ങനെത്തന്നോന്ന് എത്രടെ
മൂവായിരത്തി എണ്ണൂറ്പ്പ്യ
മൂവായിരത്തി എണ്ണൂറോ നി
ആ ആ ആ മാഷിൽ ബ്ല മാഷിൽ ബ്ലൈസിന്റെ സാനം
ഞാനൊരു കററ്റ് ഓർഡർയ്തുറഞ്ഞ്ലെ നാളോരു മറ്റന്നേക്ക് വിഷുളി ഏകദേശം തീരുമാനാകാറായിട്ടോ
ആ ഞാനും മാസ്റ്റർ ബ്ലൈസിന്റെ ഒരു പ്രേ പ്രോട്ടീനും ഒരു മറ്റേ മൾട്ടി
ഉം
അത് കണ്ട്
ഞാന് ഇന്നലെ വൈ നോക്ക്യോക്കെണെ പിന്നെ ന്നെലെണീറ്റ് നോക്ക്യപ്പോ എഴുവത്തി മൂന്ന് എഴ്ന്നൂറ്റി അമ്പത്
ചെലവാണം
ചെലവാണം ചെ ചെലവ് വാണം ചെലവ്ണ്ട് ഇത് കെയ്ഞ്ഞിട്ട് പെരേല്മ്മാനോട് കൊർച്ച് കയ്ഞ്ഞോ മത്യെ പോയലാ ഞമക്ക്ന്ന ഈ ഞായറായ്ച്ച കൊടുത്ത്യല ക്ക് വന്നാലോ അല്ല ഹലോ
ആഹ് പറെ
ഞങ്ങളീ ഞാറായ്ച കൊടുക്കേലൊക്കെ പോരണം വി
ആരക്കെ
ഞാനും അനീസും
ഞാനും പോന്നാലോ
ആ ഇജും വായോ നിക്ക്ട്ടെ ഇനി ഓൻ്റെ എന്താ മൈൻ ഡോക്കട്ടെ ഞാൻ ഇന്ന് നാളെ പറഞ്ഞേരാ ഇഞോന് ഇഞോൻക്കെന്തേലും കൽ ത്ണ്ടോന്നറീല ഞാങ്ങനോനോട് സൂചിപ്പിച്ചു അയില് ഓനൊന്ന് ഓൻ പോകാ പോകാന്നൊരു പൊർ സിലു അറഞ്ഞിട്ടില്ല ഇനി ചോയ്ച്ചിട്ട് വറാം
അയിന്റെ ഗീർ ഗിയർ ആ ടയറിന്റെയ് മന്ന് ലൂസായി തിരിഞ്ഞു പോന്ന്ക്ക അ അ ഒട്ടിച്ച്ക്കാണേയ് അയാള് പറഞ്ഞ മാരി ഇഞ്ഞ് കേടേരാണെങ്കില് ഇട്ത്തെച്ചാളിം ഞാനേ ഈ കുട്ടികൾക്കൊന്നും പറ്റെ ചെറിയ കുട്ടികളൊന്നും ഇങ്ങൻത്തെ പറ്റൂ അയ്ന് ഓനെന്താ പർണ് അറ്യോ ഇജ് ഇത് പറ്റ് ഇപ്പൊ വർക്ക്യ്യ്ണ്ട് അത് ഞാൻ ഒട്ടിച്ചു ക്കുണു കൊണ്ടയ്ക്കോളും ഇഞ്ഞ് എന്തേലും ഇണ്ടെങ്കി കൊണ്ട്രണ്ട. അഹ ഹലോ
ഇതിന് വെട്ടൊന്ന് മുറി രണ്ട് ഹലോ
ആഹ് പിന്നേ അപ്പൊ അനീസ് എന്താ പറഞ്ഞത് ഓ ഒ ഉണ്ടോ
അതന്നെത് കൺഫേം ആക്കി പറയണം ജിമ്മിൽ നിന്ന് കൺഫേം ആക്കിട്ട് പറയാ ഇനി എന്ത കല്യാണം ഉദതാക്കള് അങ്ങനെന്തലും ഉണ്ടോന്ന് പറയട്ടന്നീകിലോ
ആഹ് പിന്നെ പിന്നെ ഞാൻ മുൻപോരു ദിവസം ഇവിടെ വന്നിട്ട് ആള്
ഞാനെ കെയ് ആ ഞാൻ കെയ് ചെറി അത ചെറിയോരണം കല്ലട്ടോ അയിന്റെ മുമ്പത്തെത് ചെറിയ പെര്ന്നാക്ക് ഞാനും എന്റെ ഒര് തൊണക്കാരനുംപാടെ പോയീന്നു അന്നവടെ പണി നടക്കാണ് മുമ്പത്തെ ചെറിഞ്ഞീ ഈ ചെറി ആഹ് പണിനടക്കെന്നേണ് ആ ഇപ്പന്നെ ട്രെയിനിങൊക്കൊണ്ടെ ഡാ അപ്പ എട്ടര മുതൽ നാലര വെരെ അതെ അല്ലെ
എപ്പം എട്ടര മുതല് രാവിലെ എട്ടര മുതലൊ
എട്ടര മുതൽ വൈന്നേരം നാലെര വരെ അത് കഴിഞ്ഞാ അറങ്ങി
അവേസ് അവടെ വൈനാട്ട്ല് എട് എട്ട് മണിക്കൊന്നും അങ്ങോട്ടല്ല ഒരു ആറ് മണി ഏഴ് മണിൻ്റെ ആ ടൈമിലാണ് അവിടെ മറ്റേ കാണാനും ഇതിനുംഇല്ലത് ആ ടൈമെ എറങ്ങിപ്പോരാണെ എന്തിനാ
അവിടെ ഫ്ലെക്സിലൊക്കെ അങ്ങനെയ്
ആണ് അര്ച ഞങ്ങളന്ന് ഇതേമാരി ചെരിട്ട് ചെന്നിട്ട് ഞങ്ങ അങ്ങട്ട് വന്നപ്പോ എല്ലാരും ഇങ്ങട്ട് വരാന്ണ്ട് എന്തേ ങ്ങളെ കൂടെള്ളോരോക്കെ എന്തേയ്
എന്താ വിളിക്ക്ണത് സമയം കാലൊന്നില്ലേ ചെളി
മ്മ്
ഏ പിന്നെ എങ്ങനെ ഒരു മിനിറ്റെ
മറ്റേ പ്രോട്ടീന് ഇല്ലെത് കഴിഞ്ഞേ രാവിടെ ഒറ്റ സ്കൂപ്പും കൂടിണ്ട് ഇന്ന് ലാസ്റ്റ് മറ്റേ കവർക്ക് വള്ളം പാർന്ന് കുൽക്കി കുട്ചി വെന്നേ
മ്മ് ഞാൻ പ്രൊ ഞാൻ പ്രൊട്ടീനെട്ത്ത്ട്ട് ഒരുപാടായി പിന്നെടുത്തിട്ടെന്നെല്ല പിന്നെ എടുത്ത് വൈ പ്ളേ കയ്യാനായി ഞ് ഒരു പത്തെണ്ണള്ളൂ പത്തെണ്ണത്തിന് അനീസ്ണ്ട് ചൊയ്ച്ണ് ഒരഞ്ചെണ്ണം ഇച്ചെരുവോന്ന് ഓൻക്കൊന്ന് സാമ്പാളോക്കാനാത്രേ അത് അല്ല ഞാ ഞാൻ തെരൂല അല്ല ഞാ പറഞ്ഞു ൻ്റെട്ത്ത് കയ്യാനിയിക്കുണു ഒ ഇജ് വന്നൊ അൻക്ക് സേമ്പ്ളോക്കണെ ഞാൻ തരാർഞു
മ്മ് അത് വെറും വയറ്റിൽ ആണ് കൊടുക്കണേ മീന്റെ മീന്റെ ചായ വേണ്ടാന്നു
ക്ക് നാ
ഉം അത് മറ്റേ വെറും വയറ്റ് വെറുവയറ്റി കുട്ച്ചാൻ പറ്റൂലതെ കുട് ചാം പറ്റുലാർഞ്ഞ ആഹ് രു ചൊയ വരു
ഹലോ ചോറെയ്ച്ചിട്ടു കുടിക്കുമ്പോ തന്നെയോ ഇ വൈന്നേരക്കാഉമ്പോൾക് ഓ വെര്ണ് ണ്ട്
ഉം ഉം ഉം മത് മത്തിന്റെ ചൊയെ വെര. മത്തിനെ ന്നെക്കി പീഞ്ഞാണോ
ആ കറക്റ്റ് ആണ് കറക്റ്റ് ആ മത്തിടെ മണം
ഞാനെ റോ അ റോട്ടിന് വന്നാൽ ഇൻക് വാണം ന്ന്ണ്ടായ്
ഉം ഞാൻ മത്തിങ്‌ അതെന്നോട് അൻ പറഞ്ഞില്ലെ ഇത് ഞാ പർഞുള്ളോരു ബോഡി
അതെന്തായാലും അങ്ങനെ ആവൂല ഉം
രണ്ട്ര ഇഞ്ഞി ഇഞ്ഞി ഇൻക്ക് പ്പം നെലവില് കൂടിട്ട്ണ്ടാണന്തെങ്കി മൂന്ന് കിലോ കൊർച്ചേ
അയി ഞ്എ ഞയിലേറെ ഞയിലേറെ ഞയിലേറെ കൊറക്കണ്ടാ ഒര് എഴുപതെത്തി കയിഞ്ഞാ പിന്നെരു എഴുവെ
ആഹ് ആഹ് അത് അത്രേ ഉള്ളു
എന്നാലും ഒര് എഴുപത് ഒന്ന് ഏഹ്.
വേൾ കപ്പിന്റെ പറഞ്ഞപ്പളാണ് മറ്റേ ഇൻസ്റ്റേല് ഒക്കെ ഒര് ചെങ്ങായി എറങ്ങിക്കാണു രണ്ട് മൂന്ന് ജേഴ്‌സി ഇട്ടാണ്ട്. ഹലോ ആ മറ്റേ ചെങ്ങായി ജ്ജെനിത്
ഏ അ അലിൻ ജോസ് പേരെരെ അലിൻ ജോസ് പേരെരെ ആഹ്.
അയിന്റെ അടി കമന്റ് നോക്കീട്ടാണ്
ഉം അത് ഞാൻ കണ്ട്ക്കണു.
മ കമന്റ് നോക്കിണ്ടായി പടച്ച റബ്ബേ കായിച്ചിലായി
ഞങ്ങളേക്ക് പ
ആഹ്.
ഉം
ന്ന എന്ത കൊടുത്ത ജർലി കൊടുത്തക്കണല്ലേ
ഞാന് ഞങ്ങളെ മറ്റെ ചീരികരുണ്ട് ഞർക് പോറവേട് പോയി കിട്ടാ വണ്ടിട്ട് അവിടെ കൊന്നൊക്കെ കൊടുത്തണ്ട് അവിടെ മാറ്റച്ചില്ലേര്ന്നൊ
ആ ഹ അല്ലങ്കളിയക്കാൻ പറ്റില്ല മൂപ്പരാ ആള് മൂപ്പരാ ആള് തല്ല ചെയ്യണേ
അതാ അങ്ങനെ ഒരു ഒരു ചങ്ങാായിയാണ് അത അങ്ങനെയ ല്യ ആളാണ് ർഞ്ഞ ടക്കാവൻ ത് പ്രത്യേക സ്വഭാവാണ്ർഞ്
ചാങ്ങാൻ വണ്ടിട്ട്ട്ടാ കേറിയത് എന്നിട്ട് ആയിരത്തി അമ്മള ആര എഴുവത്ക്ട്
പിന്നെ ഞാനാണ്ടല്ലാത ത് വാങ്ണെന്നെണ്ടെങ്കില് പ്രോട്ടീൻ
ഉം
അല്ലാത്തത് വാങ്ങണംന്ന്ണ്ടെങ്കി നോക്കുമ്പോ കുറഞ്ഞത് വാങ്ങാണെങ്കില് അയില് കൊറേ സംഭവങ്ങള് പിന്നെ കാർബോഹൈഡ്രേ റ്റും ആഡഡ് ഷുഗറു തൊക്കെ കൂടുതലാ അപ്പൊ വാങ്ങുമ്പ നല്ലെന്ന വാങ്ങാനെര്ത്യാണ്ട് നോക്കിയാണ്ടാണ് ഞൻ മസിൽ ബ്ളേസ് നോകിയിട് തെയ് അയില് അയില് എ മുപ് പ്പത് മുപ്പത് ഗ്രാം പ്രോട്ടീനും ഉണ്ട് പിന്നെ ഷുഗറും ന്നണകുണ സംഭവങ്ങളൊന്നുല്ല പിന്നെ മസിൽബ്ലൈസ് ബ്രാൻഡ് സാന ലെ അഹ് അയില് വേറെ തൊന്നും വരാനുല്ല
ഉം
അനീസിനെ ഞാന മഷൽ ബ്രൈസിന്റെ ഒന്ന് സജസ്റ്റ് ചെയ്ത്ക്കുന്നു മൂവായിരത്തി അറുന്നൂറോ എയുന്നൂറോ ഒക്കെ വില വര്ന്നെ
ഉഉം നൽ
ഒരു മിനിറ്റ്ിട്ടോ ഞാൻ പ്പ ഒന്ന് കട്ട്യ്കട്ട് യ്തിട്ട് ഇപ്പ വിളിച്ചാട്ടോ
ഉം
ആഹ് ഒരു മിനിറ്റ്ട്ടോ ആഹ് ആ ആ